ഹലോ എന്തുകൊണ്ട് സുഖാന്നോ
ആണ് ആണ്
ഇന്നലെ വലയ മഴ ആയിരുന്നോ
വല്യ മഴയായിരുന്നുന്ന് വച്ചാ ആഹ വല്യ മഴയായിരുന്നു വ വൈകീട്ടിലത്ത് കോള കണ്ടപ്പോ വിചാരിച്ച് പെയ്യത്തില്ലായിരിക്കുംന്ന് പിന്നരു ഏഴ് മണിയൊക്കെ ആയപ്പോ കുറ്റേനും നന്നായിട്ട് പെയ്യൻ തുടങ്ങി രാവിലെ ജോലി ജോലി പുയ
ജോലി ഇനിയ ഉണ്ട് ഒരുപാട് ഉച്ചക്കത്തേക്കായില്ല തുടങ്ങാൻ പോന്നേ ഉള്ളു
ആരൊക്കെയുണ്ട് ഇന്ന് വി
വീട്ടിലെല്ലാരും ഉണ്ട് ചേട്ടൻ ചേച്ചിയൊക്കെ ഇന്നലെ വന്ന് രാത്രി
ആണോ മ്മ് ഇവടെ വിശേഷങ്ങള് പ്രത്യേകി ച്ചൊന്നുല്ല
ഉം അച്ഛൻ ജോലിക്ക് പോയോ
ആ പോയി ഞാൻ മേടിച്ച മീഷോയിന്നേ ശരീട വി ത്ത് വേടിച്ചാരുന്നു
ഏതിന്റെയാ
ഏതിന്റെയാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ യും യും എല്ലാം ഉണ്ട് കൊറേ വെറൈറ്റി ഉണ്ട് അത് വാങ്ങിച്ചിട്ട് ഞാൻ ചകിരിച്ചോറുണ്ട ക്കീട്ട് മറ്റേ ട്രൈയിക്ക് അകത്ത് പാവിയായിരുന്നു
ആ ആ മറ്റേ ഇല്ലാ ബ്ലാക്ക് ചെറിയ ട്രെ ആന്നോ അതെവിടുന്നു മേടിച്
അത് വെടിച്ചതല്ല എനിക്ക് കിട്ടിയതാ
മറ്റേ കൃഷിഭവനീന്നാ
അല്ല ഇവിടെ മറ്റേ ഹരിതകർമ്മ സേനെടെ
ആഹ് ആ ആ
എന്നാരാ അമ്മ തന്നതാ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നവര് തന്നതാ
എന്നിട്ട് ന ട്ടോ
നട്ട് എല്ലാം മുളച്ച്
ആന്നോ എത്രണ്ണം ഉണ്ടായിര്ന്നു?
ഇരുപത് പാക്കറ്റ് ണ്ടായിരുന്ന്. കുഞ്ഞു കുഞ്ഞ് പാക്കറ്റിന ത്ത് ഇരുപത് പാക്കറ്റ്ണ്ടായിരുന്നു ഒരെണ്ണത്തില് കുഞ്ഞില് ചീരരി പോലുള്ള വിത്തും ഉണ്ട് പിന്നെ വഴുതനങ്ങ പോലത്തുള്ള വിത്തൊക്കെ ഉണ്ട്.
എല്ലാം കിളിച്ചോ എന്നിട്ട്
റ്റ് പിന്നെ സൂര്യകാന്തിയ്ടെ മൂന്ന് വി ത്ത്ണ്ടായിരുന്ന് അതും കിളിച്ച്
എത്ര രൂപയായി
അത് മാറ്റി നടാറായി ഏ എമ്പത്തൊന്ന് രൂപ
എമ്പത്തൊമ്പതോ
എമ്പത്തൊന്ന്
എമ്പത്തൊന്ന് ആ
ഉം പിന്നെ വേറെന്തുവാ?
വേറെ ഇവിടെ വേറെ വിശേഷം ഒന്നും ഇല്ല. എന്റെ ചെരുപ്പ് ഇന്നലെ പട് പട്ടിഎടുത്തുകൊണ്ട് പോയി.
അയ്യോ പുതിയതാണോ
ആ പട്ടി കടിച്ചു കീറി രണ്ട് ചെരുപ്പും
ആണോ
ഇന്ന് രാവിലെ എണിറ്റപ്പോഴകണ്ട് എന്റെയും അച്ഛന്റെയും ചേട്ടന്റെയും ഒക്കെ പട്ടിഫുൾ കടിച്ച് കീറി ആ
ഓ മറ്റേ അവിടെല്ലേ ഗേറ്റില്ലയോ സിറ്റ് ഔട്ട് ത്ത
ഇല്ല ഗേറ്റൊന്നും ഇല്ല കാർ പോർച്ചിൽഇട്ട- ഇട്ടിരുന്നതാ രാത്രി ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു വ അങ്ങനെ ഞാനും അച്ഛനോട്റങ്ങി നോക്കി നോക്കിയെങ്കിലും ഞാൻ പക്ഷെ അച്ഛൻ അതിനെ ഓട്ടിക്കാനായിട്ട് പോയപ്പോത്തന്നെ ഞാൻ വിചരിച്ചു ഒന്നും കാണത്തില്ലന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ പ്പതാ കാണുന്നേ ഫുള്ള് പൊട്ടിച്ച്ക്കുന്ന് എന്റെ ചെരുപ്പ് രണ്ടും പൊട്ടിച്ചു പുതിയ ചെരുപ്പായിരുന്നു.
ആണോ ഇവിടെയും ഭയങ്കര പട്ടിശല്യ ഇവിടെ ചെരിപ്പല്ലാം എടുത്തോണ്ട് പോണ ത്തുണി കഴുകിയിടുന്ന തുണിയെല്ലാം എത്തിയ എടുത്തൊണ്ട് ഓടി പോകും പട്ടി
അ ശരി ഇവിടെ ചെരിപ്പ കൊറച്ച് നാള്കൊണ്ട് ഇതെടുക്കുന്നില്ലായിരുന്നു ഇപ്പ ഇന്നലെ കാണാം ഇല്ല മഴ പെയ്തപ്പോഴാണ് തോന്നുന്നത് എല്ലാരും കൂടെ വന്ന് കേറി ഭയങ്കര ബഹളയിരുന്നു എന്തായാലും മൊത്തം പൊട്ടിച്ച് ഇനി ചെരുപ്പില്ല എനിക്ക് ഇടാന് ഇനി പോയി വേടിക്കണം ആകെ ഒരു ചെരിപ്പ് ഒള്ളായിരുന്നു ഇപ്പൊ മറ്റേൊരു ഉത്സസവ നിന്നെ ഞാൻകാണിച്ച
ആ കാണിച്ചായിരുന്നു ഇനി ഇപ്പൊ മേടിക്കണ്ടായോ ഉം ഉം
ഇനി മേടിക്കാൻ കടയി പോണമെങ്കിൽ സ്റ്റിപ്പർ സ്ലിപ്പർ വല്ലോം ഇട്ടോണ്ട് പോണം
പിന്നെ കാർ ഓടിക്കുന്നുണ്ടോ
കാറ് ആ ഇടക്ക് ഓടിച്ചായിരുന്നു പിന്നെ മറ്റേ അന്ന് കല്യാണത്തിന് പിള്ളേരെല്ലാം വന്നായിരുന്ന ക്ലാസ്സിലുള്ള പിള്ളാരൊക്കെ ക്കെ അപ്പൊ ഞാൻ പാങ്ങോട്ട് പെട്ടുന്നവരെ അമ്പലത്തിൽ നിന്ന് വിളിച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന്.
ഓ ഓ ആണോ.
ഉം എല്ലാരും വന്ന് നാര ഞ വെള്ളം പിഴിഞ്ഞു കൊടുത്ത്. കുടിച്ചിട്ടൊക്കെ പോയെ പിന്നെ പാലമുഖി കൊണ്ടു വിട
പൈത്ത മാങ്ങയില്ലേ കൊണ്ടുവന്നേ അത് ഇന്നലേ തീർന്നു.
കൊള്ളാ ടുന്നാ
രുന്നു എല്ലാർക്കും ഇഷ്ടപ്പെട്ട്.
ആഹ്.
കിളിച്ചൂണ്ടന്നല്ലായിരുന്നോ
ല്ല മറ്റേ ഇല്ല ഇവിടെ അല്ലാതെ വേടിച്ച് നടുന്ന മാവില്ലേ?
അതാണോ ഇത് പക്ഷെ കിളിച്ചുണ്ടന്റെ കണക്ക് ഇരിക്കും
കിളിച്ചുണ്ടന്നല്ല മറ്റേ മേടിച്ച് നട്ന്ന മാവ് അ മാവ്ണ്ടല്ലോ അതാ അപ്പ അത് നമ്മള് അച്ചാറിടാനായിട്ട് അങ്ങനെ എടുത്ത് ഇല്ല എന്ന് വെച്ച് ഇത് പഴുപ്പിക്കാനാണ് സൂ പറ അപ്പം നമ്മൾ എടുത്തിട്ട് കച്ചി ക്കിത്ത് വെച്ചിട്ട് പഴിപ്പിച്ച്
ഓഓ ആആ ഇവിടെ രണ്ട് പൈനാപ്പിൾ വെളഞ്ഞു നിൽക്കുന്നു
ആന്നോ
ഉം കഴിക്കുമ്പോ ഞാ
ഓക്കെ ഓക്കെ ക്കെ ഞാൻ ഇത് മറ്റേല്ല നെറ്റ് കമ്പ കമ്പില് നെറ്റ് കെട്ടിയിട്ട്
ഇത് താഴെ വീണാല് പന്നലായി പോകും പറിക്കുമ്പോ അല്ലേ
ആ തറ വീണാല് അത് പിന്നെ പഴുക്കുമ്പോ കൊള സാധംഞരിക്ക
ആഹ
അപ്പൊ നമ്മള് തറ വീഴാതെ പറിച്ചെടുത്തിട്ട് വേണം പഴുപ്പിക്കാൻ
ഓ
ഈ കച്ചിക്കകത്ത് ഒരു ബക്കറ്റ് ഇല്ലാതെ ഞങ്ങളിട്ട് പഠിപ്പിച്ച കേട്ടോ അപ്പൊ ഈ കാ ച്ച ഫുള്ള് നനഞ്ഞ് ഇന്റെ ആവി അടിച്ചിട്ട് തിരിച്ചെടുത്തപ്പത്തേന
മേടിക്കാനേ ഇവിടെ സ്മാർട്ട് റിലയൻസിന് തൊണ്ണൂറ് രൂപ ആറ് ഒരു കിലോ
ഏതാ
വിളിച്ചുണ്ട്
കളിച്ചുണ്ട് ആഹ
തൊണ്ണൂറാണെന്ന് തോന്നുന്നു ആ ഇന്നല ഓഫർ ഉണ്ടായിരുന്നു
ആഹ
ഇന്ന് രാവിലെ ഞാൻ പോയി കടൽ സാധനം മേടിക്കാ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തയഞ്ച രൂപ
അതെ ഇതിന്റെറെ കൽപശത്രീ ആയിരിക്കും ഉ ഞങ്ങളിപ്പ മറ്റേ ആട്ടിയെ വിളിച്ചെ വേി ഇപ്പ നല്ല കൊറ നാളുണ്ട് ഇപ്പൊ ഇവിടെ പാ പാലമുക്കിലുണ്ട് പാലമുക്കല്ല പാങ്ങോട്ടോട്ട് പോന്ന വഴിക്ക് ണ്ട് അവിടെ നമ്മൾ കു കുപ്പി കൊണ്ട് ചെന്നാൽ മതി അപ്പം അവിടെ തരും
ആഹ
വിളിച്ച അവിടെ തന്നെ ആട്ടന്നെയ അതാ മേടിക്കുന്നത് മ മറ്റേതൊക്കെ ഒരു മായവ
ഉം ഉം
ഇതാകുമ്പോ ഭയങ്കര നല്ല മണവും ഭയങ്കര നല്ല വെളുത്തിരിക്കുവ എണ്ണ നല്ല രസം കാണാന്
അത് ഒറിജിനൽ ആയതുകൊണ്ടാ
ആ ഒറിജിനലാ ഇത് ഇവര് മായമോന്നും ചേർക്കുന്നില്ലല്ലോ
ഉം ഇവിടെ ആട്ടിയവെളിച്ചെണ്ണ വേടിക്കുവായിരുന്നു മ മറ്റേ സൗഭാഗ്യ ഇല്ലേ അവിടുന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ലാഭമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ.
കല്പസ്ത്രീ ഞങ്ങൾ വേടിക്കാറു
ആ ഒരു കിലോ പിന്നെ രാവിലെ വേറൊരു സംഭവം ഉണ്ടായി. വെളിച്ചെണ്ണ മേടിച്ചപ്പം അമ്മ പറഞ്ഞരുന്ന് ഇതുപോലെ കടുകും കൂടെ മേടിച്ചോണ്ട് വരണേന്ന്. അപ്പൊ ഞാൻ അവിടുന്ന് റിലയൻസിന്നാ മേടിച്ചത്. അപ്പൊ വാങ്ങിച്ചപ്പം വീ കൊണ്ടുവന്ന് നോക്കിയപ്പോ കടുകിന് പകരം മറ്റേ കരിഞ്ചീരകം ആയിപ്പോയി. പിന്നെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടു ത്ത്. ബില് ബില്ല് കൊണ്ട് കൊടുത്തു ബില്ല് അതെ മാറി അവര് തന്നു തിരിച്ചെടുത്തായിരുന്നു.
ബില്ലില് കടുക്ന്ന് ആയിരുന്നോ അടിച്ചത്? കരിംജീരകം തന്നെ ഓ ശരി ശരി. മാറ്റി തന്നോ? ആഹ്. അങ്ങനെ മാറ്റിത്തരുവോ അവര് ഇല്ലേ?
തെരും പിന്നെ വേറെന്തോ ഒണ്ട്? അമ്മക്ക് ജോലി അമ്മക്ക് ക്ക് ജോലി ഒതുങ്ങിയോ?
ഇല്ല ഉച്ചക്കത്തേക്ക് തൊടങ്ങുന്നേയുള്ളൂ, ഞങ്ങളിപ്പോ കഴിച്ചതേ ഉള്ളൂ പുട്ടായിരുന്നു
പുട്ടല്ല ഉപ്പുമാവ് പോലെ ആക്കി ഞാന്.
ഓ ശരി ക്ഷെ ഞാൻ പക്ഷെ ഇവിടെ അമ്മ ഒണ്ടാക്കിയിട്ടുണ്ട് അമൃതം പൊടിയുടെ പുട്ട്. നല്ല മധു ധിരവാ
പഞ്ചസാര ഇടണ്ട ഇത് ഞനേ ക്യാരറ്റ... റ്റും മറ്റേ മുരിങ്ങേല സവാളയും കൂടെ ഇ.. ട്ടിട്ട് പൊടിയിട്ടിളക്കി ഉപ്പുമാവ് പോലെ ആക്കി എടുത്ത്
ടെൻസ്...
ആ നല്ല ടേസ്റ്റ് ആരുന്നു
ആ ഓക്കെ ഓക്കേ ഓക്കേ
ഉം നാളെ... ക്ലാസ്സിന് പോണോ
നാളെ ഞായറാഴ്ചയല്ലേ നാളെ പോകണ്ട
ഉം ഉം ഉം
മ് ഞാൻഅന്നേ മെൻസ്ട്രാൽ കപ്പ് വെ ക്കാ നോക്കി
ഓ
എന്നിട്ട് പാടായിര്ന്നു വെക്കൻ അതുകൊണ്ട് ഞാനൊന്ന് പേടിച്ച് പേടിക്കുവാണെങ്കിൽ നമുക്ക് വെക്കാൻ പാടാന്ന്
എനിക്കും പീരിയഡ്സ് ഇന്ന് മൂന്ന് ഡേയ്സ് ആയി
എനിക്ക് വയർവേദനയുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ള് ഇന്നയത് കൊണ്ട്
നമ്മക്ക് ഒരുമിച്ചല്ലായിരുന്നോ
എനിക്ക് ഇന്നലൊയര്ന്നു ഡേറ്റ് എട്ടായിര്ന്നു
എനിക്ക് പത്തായിരുന്നു
നിനക്കിന്നപ്പ നേരത്തെേ വന്ന...
പെരുന്നേ ഞാൻ മെഡിസിൻ ഒക്കെ കഴിക്കുന്നില്ലേ
നിനക്കില്ലേ ചൊമ ച്ച് ചൊമച്ച് അതിന്റെ കൊണ്ടായിരിക്കും പെ
ചൊമ വന്ന് കഴിഞ്ഞാ എനിക്ക് ആ മാ സം നേരത്തെ വരും
ആഅ അതുകൊണ്ട എന്നും ഇപ്പ മരുന്ന് കഴി.... ക്കുന്നുണ്ടോ
എന്നും ഇൻഹേലർ എടുക്കുന്നുണ്ട് നേ അഞ്ചു തോ അതായത് നാളെയും കൂടെ രണ്ടു നേരം രണ്ട് പഫ് വീതം എടുത്തിട്ട് നാളെ കഴിഞ്ഞിട്ട് ഓരോ പഫ് വീതം ഓരോ നേരം എടുക്കാന് ഇൻഹലറ് അങ്ങനെ ജൂൺ അവസാനം ജൂൺ അവസാ നം വരെ എടുക്കണം അതായരി ആ അന്ന് പോയിട്ട് ആറാഴ്ചയാകുമ്പം ചെല്ലാന്
വേറെ മരുന്നുണ്ടോ കഴിക്കാൻ
വേറെ ഒരു അലർജിയുടെ മരുന്ന് തന്നായിര്ന്നേ അത് മൂന്ന് ദെവ‌സ് ത്തേക്കാ തന്ന ഇന്ന് രാവിലെ ആയപ്പം അത് തീർന്ന് ഇന്നലെ രാത്രിയില് ആ അലർജി ഇണ്ട് ഇന്നലെ രാത്രിയിലായ എന്റെ മുഖത്ത് ഈ വലത് സൈ ഒരുമാതിരി അലർജി പോലായി തടിപ്പൊക്കെ വന്നിട്ടില്ല പുഴു വാട്ടത്തില്ലേ അതേ കൂട്ട് വന്ന്
ഉം ഈ മരുന്നടി ഇന്നുണ്ടോന്നോ
അതെനിക്കറിയാൻ വയ്യ പക്ഷെ എനിക്ക് തോന്നുന്നു അതെന്തോ ഉറുമ്പോ പുഴുവോ എന്തോ ഒന്ന് എഴിഞ്ഞതാണെന്ന് ഒരു സൈഡ് മാത്രേ ഒള്ളു അലർജിയാണെങ്കി ഫുള്ള് വരത്തില്ലേ ഫേസില്
അലർജി ചെലപ്പം ചെലതിന്റെ സൈഡ് എഫക്ട്സ് ഇങ്ങനെ പല രീതീയിലും വരാം
ഇത് അന്നെരം ഞാൻ തൈര് വരട്ടിയപ്പഴ്ത്തേനങ്ങ് മാറി
തൈര് പെരട്ടിയാ മതിയോ
ആ അലർജി അല്ലേ ൻ പുഴു ക്കാട്ടുമ്പോ തൈര് വരട്ടിയാ മാറും
ഞാൻ സാധാർണ മറ്റേ വെളിച്ചെണ്ണ തേക്കും
വെളിച്ചെണ്ണയല്ല തൈര് പുളി
തൈര് ഞാൻ ആദ്യവായിട്ട് കേൾക്കുവ
എന്തെങ്കിലും അസിഡിക് ഫോമൊക്കെ ഒള്ളത് തേച്ചാ മതി
ആന്നല്ലേ അതെനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യായിട്ടേക്കുവ
തൈര് വരട്ടി ഏ കൊറേ നേരം ഞാൻ വെച്ചു രാ അ പിന്നെ കഴുകിക്കളഞ്ഞു രാവിലെ ആയപ്പൊത്തിനും മുഖത്തിനും നല്ലൊരു ഗ്ലോയൊക്കെണ്ടാർന്നു
ആന്നോ തൈര് ആ രാവിലെ ഒട്ട് ആ ചെലപ്പൊ ആ ഒരു ദെവസേ വന്നൊള്ളോ
ആ ഇന്നലെ മാത്രേ വന്നുള്ളൂ ഇങ്ങനെ എനിക്ക് തോന്നേ ക്ലൈമറ്റിന്റെയോ അല്ലെങ്കിൽ ബെഡിൽ എന്തെങ്കിലും
ആഹ് ഈ മഴ സമയായതോണ്ട് ചെലപ്പൊ പുഴുവൊക്കെ വരുവല്ലോ ആ ചെലപ്പം അത് തായിരിക്കും
ഉം വേറെന്തുവാ
പിന്നെ വേറെന്നും ഇല്ലേ ഇന്നിനി എവിടേലും പോണോ
ഇന്ന് ഏഹ് ഇന്ന് വേറെ എങ്ങും പോവണ്ട പെട്രോൾ ഇല്ലെന്ന് തോന്നുന്നു പമ്പില്
ആണോ ഇവിടോ പാങ്ങോട്ട് അല്ല പഴവറയോ
തോന്നുന്നു
അടച്ചിട് തേക്കുവാന്നോ
ചെലപ്പോ ഉച്ചയാവുമ്പത്തേനും തൊറക്കും
ആ ഇന്നാളും ഞാൻ വന്നപ്പോ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നുണ്ട്
അതെ ഇടക്കിടക്ക് അങ്ങനെ അടച്ചിടും ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഒക്കെ ഇത് ആയത് കൊണ്ടാണ് ഇങ്ങനെ ഇടക്ക് അടച്ചിടുന്നത്
ഓ അയ്ശരി പെട്രോള് കുറവായിരിക്കും
ആയിരിക്കും ഗ്യാസ് കിട്ടിയോ
ഗ്യാസ് ആക്കീട്ട് ഞങ്ങള് കൊറേ ദെവ ദെവസം ഇങ്ങനെ വി ച്ചോണ്ടിരുന്നേ അങ്ങനാണ് നമുക്ക് ക്കൊരു ദിവസം കിട്ടി